ഓ ആ കേക്ക ആ
എന്താണ് ഓ വിശേഷം എന്താ മഴ മഴ വന്നല്ലോ ഇപ്പൊ അതാ മഴ വിശേഷം
ന്ത്‌ദെരെ
ആ ഒന്നാമത് എത്ര നോക്കിയത് ഈ രാവിലെ എണിക്കാന ഇപ്പൊ പാട്
ആ അത് ശരിയാണ് രാവിലെ എണീക്കാന് ഞങ്ങൾക്കാണെങ്കിൽ രാവിലെ മദ്രാസക്ക് പോണതു കൊണ്ടെ രാവിലെ നേരത്തെ എണീക്കണം കുട്ടികൾ മദ്രസ്ക്ക് പോണത് കൊണ്ട് നേരത്തെണീക്കണേ എന്നിട്ട് അങ്ങനെ വിചാരിക്ക അ ന്റെ മ്മേ മദ്രസ് ഇല്ലാത്തസക്കായെങ്കി ഒന്ന് കെടന്നോറങ്ങിയേനെ വീട്ടക്കൊക്കെ പോവാവാണെങ്കിലേ ഒന്ന് കെടന്നൊറ ങ്ങി വിചാരിക്കു അങ്ങനെ കുട്ടിയാണ് എണീക്കാനൊക്കെ പെരും മടി
ഞാനാങ്കി ഇവിടെ ഞായറാഴ്ച നോക്കിയിരിക്കുവ ഉം ആ ഞായറാഴ്ച എല്ലാർക്കും ഒഴിവാ അന്നേരം കെടന്നൊറങ്ങാം പക്ഷെ അന്നേരം ഉറക്കം വര ത്തില്ല
ആ അത് കുട്ടികള് സൗണ്ട് തൊക്കെ ഒണ്ടാക്കി ഞമ്മൾ ഒറ്റക്കണ ആ റസ്റ്റ് കിട്ടൂലല്ലോ ഒർക്കന്നെ വരില്ല അന്നത്തെ സം ഒഴിവ് ആ അത് ട്യൂഷൻല്ല പിന്നെ രാവിലെ പോ മദ്രസ് ല്ല അന്നൊക്കെയാണെന്നുണ്ടെങ്കി അന്ന് ഒറക്കന്നെ വരൂല അല്ലാത്ത ദിവസം ഭയങ്കര ഉറക്കെയ്ക്കാരം അത് പിന്നെ അങ്ങനെക്കാരല്ലോ
ആ
ഫുഡ് കഴിച്ചില്ലേ
ഓ കഴിച്ചു കഴിച്ചു ഓ ഇന്ന് നേരത്തെ കഴിച്ചു ഇന്ന് മഴയൊക്കെയായൊ ണ്ടായിരിക്കും നേരത്തെ വെശ
ആ ഈ മഴക്കാലായ എല്ലാരും അങ്ങനെ തന്നെ യാവൂലേ പിന്നെ വെശപ്പും കൂടുതല് ആ മുറ്റത്തൊക്കെ പുല്ലണ്ടാവും എനിക്കൊക്കെ നെറയെ പുല്ലാണ് മു റ്റത്ത് ങ്ങനെപുല്ല് മുളച്ചിട്ട് അടിച്ചു വരാനും കഴിയണില്ല രാവിലെ മഴ കാരണം ആ ആ എന്താറയാ എന്താപറിച്ചിട്ട് ഇട്ട് കിട്ടണ് പറച്ച് ഒക്കെ ചെറിയ ചെറിയ ഈ കുറ്റിപ്പുല്ല് കുറ്റിപ്പുല്ല് നെറയെ പുല്ലായിട്ടേ പറച്ചിട്ട് ങ്ങട്ട് കിട്ടണില്ല ആകെ വൃത്തികേട് റയ
ഓ ഇവിടെ പിന്നെ ഞങ്ങക്ക് മിത്തയി ല്ല ചുറ്റിനും വീടാ മതില് കെട്ടി ഉം ആ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറങ്ങാൻ പോലും ഇറങ്ങി നിക്കാൻ പോലും മുറ്റവില്ല ആഹ് അത് കൊണ്ട് തന്നെ പോ പു പുല്ലിന്റെ ശ് പക്ഷെ ഇവിടെ താഴെ കുറച്ച് മാറി അഞ്ചു സെന്റ് അയ്യോംഉണ്ട്. അഞ്ചു സെന്റ് സ്ഥലവുണ്ട് അവിടെ മൊത്തം പോച്ചെ അവിടെ മൊത്തം കാട് കേറി ഇനി പന്നികേറാത്തേന്റെ കുറവ് കൂടെ ഒള്ളു.
ആഹ് ഇവിടെ പന്നിണ്ട് ഇവിടെ പന്നിയൊക്കെ നല്ലോണാണ്. ഔ നല്ലോണാണ്. ഹി ഹി ഹി ഇവിടെ ഞമ്മള് ഒന്നും ഇണ്ടാക്കാൻ വയ് അത്പ്പോ ചേമ്പ് ചേന ആ കപ്പ ഒന്നും ഉണ്ടാക്ക ക്കാൻവയ്യ ഒക്കെ മാന്താണ് ഇഞ്ഞ് നേന്ത്ര കന്ന് അതേപലെ നേന്ത്ര നേന്ത്രവായന്റെ കന്ന് ഒക്കെ. പന്നിങ്ങട്മാന്തിട്ട് ഇട്ക്കാണ് അതൊന്നും ഇണ്ടാവണില്ല ആ മഞ്ഞള് മഞ്ഞള്ണ്ടല്ലോ മഞ്ഞള് അത് ഇതാക്ക്ണില്ല. ഇതാക്കണില്ല പന്നി. മഞ്ഞളക്ക് അത് എന്തോ ഒൽക്ക് എന്തോര്ഇതാ തോന്നണ്. ആ അത് വേണ്ടവർക്ക് ബാക്കി എല്ലാം ഒരു മാ അയിറ്റ എന്താണ് തേങ്ങകെ കണ്ടില്ലേ പൊളി ട്ടിങ്ങട്ട് എന്താണ്. ആ അത്രക്ക് വൃത്തിയിലെയ്ക്കാരം
ഇവിടെത്തെ അച്ഛനാങ്കി റബർവെട് ത്താൻ പോവേ പോകുമ്പം തേങ്ങ ഒരൂസം തേങ്ങയും കൊണ്ട് വന്ന് പന്നി. പൊതിച്ചിട്ടയാന്നുംപറഞ്ഞോണ്ട് എന്റെ അമ്മായിയമ്മ പറഞ്ഞു പന്നി ഇങ്ങനൊന്നും ഇതിലാരെങ്കിലും കൂടോത്തരം വെച്ചെ യാന്നും പറഞ്ഞ് അമ്മ കൊണ്ട് പോയി കളഞ്ഞു. പിന്നെ ഒരു വട്ടം വേറൊരു അമ്മ പറയുമ്പോളാ അറിയുന്നത് ഇങ്ങനെ പന്നി നല്ലോണം പൊതി ചെറുമ്പന്നലെ ആ ഒരു തേങ്ങ പോയി ഒരു തേങ്ങക്ക് ഇപ്പ എത്ര രൂപയാന്നൊക്കെ പറഞ്ഞ് ആള് ഭയങ്കര വിഷമിച്ചു ചൊ ഹി ഹി ഹി ഉം
അതേപോലെ തന്നെട്ടോ മനുഷ്യന്മാരെതാക്ക്ണുണ്ട് ഇവിടെ അടുത്ത് ഒരു താത്താനെ അതുപോലെ നാള് കുത്തിക്കാണ്ട് വയറിന്റെ ഉ വയറിനൊക്കെങ്ങട്ട് കുത്തിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് പോയി ഒക്കെ ചെയ്തു അതൊക്കെ. ഒക്കണ്ട് അങ്ങനെ ആക്രമൊക്കെണ്ട്പന്നിന്റെടുത്ത് അതൊക്കെണ് പേടി രാവിലൊക്കെ.
റബർ വെട്ടാൻയെറങ്ങിയ ഒരു അമ്മേടെ വയർ കുത്തി കീറി മം മ് അതുകൊണ്ട് എല്ലാർക്കും പിന്നെ എല്ലാർക്കും ഭയങ്കര പേടി ഉം ഉം
അതാണ്ള്ളത്. ന്നിട്ടെന്താ ഇന്ന് സ്പെഷ്യൽ എന്താ ചോറിന്?
ഓ സ്പെഷൽ ചക്കകുരു തോരൻ.
ഔ അതൊക്കെ ഇപ്പൊ കിട്ടാത്തെ ഹി ഹി ഹി
ഏ ആ ചക്ക ചക്ക ഇവിടെ അവിടെപ്പൊ ഇവിടെപ്പൊ ചക്ക സീസ ണായത് കൊണ്ട് പിന്നെ മെത്തം ചക്ക ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ.
ആ ആഹ ചക്ക ഇഞ്ഞ് മഴക്കാലായ രസണ്ടാവുല ചക്കലേ? ടേസ്റ്റ് ഇണ്ടാവൂല്ല വെള്ളൊക്കെ കുടിച്ചിട്ടൊരുമാതിരിയാണ്
ആ ആഹ് ഇപ്പൊ ഇരിക്കുന്നത് തിന്ന് തീർത്തല്ലേ പറ്റത്തൊള്ളൂ.
ഹി ഹി ഹി എന്തെങ്കിലും.
അങ്ങനെ പണി കിട്ടി എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ എന്തോ ചെയ്യും നിത്യേനെ ഓരോ ദിവസവും ഓരോന്ന് വേണ്ടേ?
ആഹ ശരിയാണ് ആ ഇതിന്റെ എടേൽ മാങ്ങ. മാങ്ങായിരുന്നു ഹ് മാങ്ങോണ്ടരു ഇതേനു എല്ലോടുത്തൊരു മാങ്ങേനി. ആ ഇതിനൊക്കെ. ശെരിയാണ്, ഉം പിന്നെ സ്കൂളിട്ട് വരാനായില്ലേ
ആ് ആയി വരുന്ന് ഒരു നാല് പത്തൊക്കെ ആവുമ്പോ വരും മോള് മോളാ സ്കൂളി പോന്നെ മോനിവടെ ഉറക്കവ രണ്ട് വയസ്സേ ഉള്ളൂ ഉം ആഹ്
മഴയത്ത് ആ സ്കൂൾക്ക് പോയിണ് സ്കൂൾക്ക് പോയിണ് രും തന്നെ നാല് പത്ത് ആ നാലരയൊക്കെ ആകുമ്പോഴേക്കും വീട്ടക്ക് എത്തും മഴയല്ലാ ന്നാ മതി അറിയാം മഴ ഇണ്ടായാലാണ് വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ഉം ഇവടെ പിന്നെ സ്കൂ സ്കൂൾ ബസ് ഇങ്ങോട്ട് വീടിന് മുന്നിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതിയെന്ന് ഒരു ഇടവഴി ഇങ്ങോട്ട് കയറിയീങ്ങ് വരാം അതും വീടുകളൊണ്ട് ആയോണ്ട് നനയത്തൊന്നൂല്ല വീടിന്റെ എല്ലാം അടുത്തടുത്തായോണ്ടെ റൂഫ് ഫിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നോണ്ട് നനയത്തില്ല കേറി ഇങ്ങ് വന്നാ മതി
സകൂളല്ലേ അടുത്തടുത്ത് വീടൊക്കെ ഉണ്ടാവുമ്പോ ആൾ
അയ്യോ ആന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇറങ്ങാനും പറ്റത്തില്ല എല്ലാരും ഇങ്ങനെ പിന്നെ മുക്ക് ഇവിടെ മുക്കുണ്ട് ചെറിയ മുക്കിനോട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലുവൊക്കെ കാണും അവരോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കും.
മ് മറ്റേ, അടുത്ത് ആയാല് അടുത്തന്നെ വീട് ഇങ്ങനെ അടുത്തടുത്ത് വീട്ണ്ടായാല് ചില കാര്യങ്ങളോണ്ട് നല്ലതാണ് ചില കാര്യങ്ങളോടുമോ ആ ചില കാര്യങ്ങളോ ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ എന്തേലും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ അത്പ്പോ മ്മള് ചിലപ്പോ നമ്മുക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ അത്ങ്ങട്ട് ഇങ്ങട്ട് കൊടുക്കാനൊ നമ്മക്കെ ലേ അങ്ങനെയൊക്കെയുണ്ടാ നമ്മള് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോ
ആം ആം ഞായറാഴ്ചയാ ഞായറാഴ്ച ആയി കഴിയുമ്പോൾ അപ്പുറത്തെംവീട്ടി ബീഫ് ഇപ്പറത്തെ വീട്ടിൽ ചിക്കൻ അപ്പറത്തു ചെലപ്പോ ഉണക്ക മീൻ ആയിരിക്കും ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ആകും പിന്നെന്തുവാന്ന് അറിയാൻ വയ്യ വല്ലാത്തൊരു, മണവായിന് അങ്ങനെ പിന്നെ അവിടെ പറയുന്നത് ഇവിടെ കേക്കാൻ ഇവിടെ പറയുന്നത് അവിടെ കേക്കാം അതുകൊണ്ട് എല്ലാം ക്കാം, വഴക്ക് ഉണ്ടാക്കാനൊന്നുംംപറ്റൂല--ഉണ്ടാക്കാനൊന്നും പറ്റൂല
ആഹ് ആ ശരി, മ്മൾക്ക് ചെല, കാര്യങ്ങളൊണ്ട്, നമ്മൾ ഒറ്റപ്പെട്ടൊക്കെ, നിക്കുമ്പോളേോ ഒറ്റക്ക് ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സം സാരിക്കാനും അങ്ങനൊക്കെ ആഹ്
നമ്മള് ചിലപ്പോ ഇവിടെ നിൽക്കുമ്പോളായിരിക്കും നീ എന്താടി ഇവിടെ നിക്കുന്നേ അവിടെ ഇരിക്കുമ്പോ പറയും നീ എന്താ ഇവിടെ ഇരിക്കുന്നെ റ്റിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങള് വരും
ചോദ്യങ്ങളല്ലേ പിന്നെ അതേപോലെ നമ്മളെന്തേലും പരിപാടി നമ്മള് വീട്ടില് എന്തെലും പരിപാടി വെക്കുവാണെന്നുണ്ടെങ്കി എല്ലാരേം വിളിക്കേണ്ടി വരും അതാണല്ലോല്ലേ അടുത്തൊക്കെ നമ്മള് ഒറ്റക്ക് നമ്മള് ആ
വിളിച്ചാല് അകത്ത് കയറി ഇരിക്കാൻ സ്ഥലവില്ല നമ്മള് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് തൊട്ട പ്പുറത്തുംഇപ്പുറത്തും കൊണ്ട് കൊടുക്കാനേ പറ്റൂ കൊണ്ടു നടന്ന്തന്നെ കാല് കഴക്കും. കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല നമ്മള് ഇപ്പുറത്തെ വീട്ടിൽ കൊടുക്കുംമ്പോ അപ്പുറ അപ്പുറത്തെ കൊച്ചിന്റെ ബർത്ത്ഡേയാ നിങ്ങക്ക് കേക്ക് കിട്ടല്ലേ തീർന്ന് അതോണ്ട് പിന്നെ കൊടുക്കുമ്പോ ചുറ്റിനും കൊടുത്തേ പറ്റൂ. പിന്നെളഅതൊരു വെഷമമാവും എല്ലാർക്കും ഉം അതെ ആന്നാന്ന് ഈ ഒഴിഞ്ഞ വീടുകളായും കുഴപ്പമില്ല അപ്പുറത്ത് ഒന്നു രണ്ടു വീടുകളിൽ കൊടുത്താമതി ഉം പക്ഷേ ഇതങ്ങനെപറ്റത്തില്ല.
ആഹ് ഞാൻ ഞങ്ങക്ക് പിന്നെ അതൊന്നും ഇല്ലാട്ടോ വീട് വീട് കയ്ഞ്ഞ് ഒരു അൻപത് മീറ്ററൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ വീട് അത് അത്രേം ഇത്രേം ദൂരങ്ങളാ ഒക്കെ എല്ലാരും അടുത്തടുത്തൊന്നും വീടില്ല അതോണ്ട് അങ്ങനത്തെ പ്രശ്ന നൊന്നുല്ല പിന്നെ ഫാമിലീസിൽ തന്നെ ഓഹ് ഇങ്ങനെ ഒക്കെ എല്ലാരും വിട്ട് വിട്ടാണ് വീടൊക്കെ എടുത്ത്, താമസിച്ചെന്നെ അടുത്തൊന്നും ആരു ഇല്ല ആഹ് അങ്ങനത്തെ പ്രശ്നൊന്നുല്ല അതൊരു ഉള്ളേരിയായി
എന്തേലും വിഷയം ഒണ്ടെങ്കിലേ നമുക്ക് വീട്ടി ആർക്കെങ്കിലും വയ്യാതായോന്ന് പറഞ്ഞാ പിന്നെ പൊക്കി എടുക്കാൻ ഇഷ്ട്ടം പോലെ ആൾക്കാര് കാണും ആഹ്
അതാണ് ഞാൻ പറയാ അതാണ് ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാണ് അങ്ങനത്തൊക്കെ ഇങ്ങനെ കാണുമ്പളെ ചെലെ ഭാത്ത്കൊക്കെ പോകുമ്പോ അങ്ങനെ കാണുമ്പോ
ഒരു മാസം ഒരു മാസം അല്ല ഇപ്പൊ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞാനൊന്ന് വീണായിരുന്നു വീണെന്റെ കാലിനൊരു പൊട്ടല് വന്ന് ഞാം വേദന കൊണ്ടൊന്ന് കരഞ്ഞതേ ഓ മേ ഒള്ളേനി ആരൊക്കെ പ് ക്കൊണ്ട് പോയെന്ന് എനിക്കെന്നറിഞ്ഞൂടാ അപ്പർത്തെ വീട്ടിലെഅവള് വീണേന്നും പർഞ്ഞോണ്ട് ആരെ എല്ലാരും വന്ന് പൊക്കിയെടുത്ത് വണ്ടി കേറ്റി കൊണ്ടുപോയി ഹസ്ബൻഡിനു താങ്ങാനുള്ള ഇത് കൊടുത്തില്ല ഞങ്ങള് പിടിച്ചോളാ നീ മാറിക്കോ ഉം ഉം
അതാ പർഞ്ഞെ അങ്ങൻത്തെ ഒര് ആഹ് അതൊക്കെരു ഭ ഭാഗ്യാണ്. ശെര്യാ ഞങ്ങൾക്ക് അങ്ങനൊന്നുല്ല അങ്ങക്കർഞ്ഞാല് ആരു കാണാനുല്ലരും ആരും കേക്കാനുല്ല വിൾച്ചാ പോലും ഞമ്മള്ഫോണ്കൂടെ വിൾച്ച്പാറ്യണം ങ്ങട്ട് വെരിയർഞ്ഞാണ്ട് ആഹ് വടെന്നാണ് വിൾച്ചാലൊന്നാരു കേ ക്കല്ല. ഉം
ആഹ് അത്കൊള്ളാ ഉം പിന്നെ ഇന്ന് വൈകിട്ട് എന്തേലൊണ്ടാക്ക്യോ മക്കക്ക് കൊട്ക്കാൻ.
ഇല്ല വൈ വൈകിട്ടൊന്നുണ്ടാക്കിട്ടില്ല ആ ഞാന് ന്ന് ചെല ദിവസങ്ങളിലൊര് മടി മടി പിടിച്ച ദിവസന്നൊക്കെ പറീലെ ഞാനൊരു മടിപിടിച്ച ദിവസായി പോയിന്ന് പിന്നെ ന്ന് ച്ചക്ക് ആഹ് ന്ന്ച്ചക്ക് പിന്നെ ഞങ്ങള് ഏഹ് അഹ് വെൾ ഏഹ് വെള്ളിയാഴ്ചയതൊണ്ട് ബിരിയാണി വെച്ച്ക്ക്ണ്ന്ന്. അപ്പൊ പിന്നെ ആഹ് ആഹ് അപ്പൊ ബിരിയാണി ള്ളൊണ്ട് പിന്നെ അത് ഇണ്ട് കുട്ട്യെളൊക്കെ വെരുമ്പോ അത് കഴിച്ചോ
ആഹ് അത് മതിയല്ലോ ഉം പിന്നെ
ഇന്നൊന്നുണ്ടാക്കിട്ടില്ല.
എന്നാ പിന്നെ ശെരി.
ആഹ് ഓക്കേ ഓക്കേ. ആഹ് ആഹ് ആഹ് ശെരി